ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം
ആഹ് നല്ലതന്നെ ചായ കുടിച്ചോ
ആ ചായ കുടിച്ച് ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞില്ലേ അപ്പൊ കഞ്ഞി കുടിച്ച് ഇങ്ങൾ എങ്ങനെ പത്ത് മണിക്ക് എന്തേലും ഒക്കെ കുടി
ഏഹ് ഇല്ല ഇല്ല നമ്മള് ചായ കുടിക്കുന്നത് തന്നെ നമ്മള് ചായ കുടിക്കുമ്പോ തന്നെ ഒമ്പത്പത്ത് ത്ത് മണിയാവും
ആഹ് അതാണ് രാവിലെ രാവിലെ നമ്മളൊരു ഏഴു മണിയൊക്കെ ആവും ആഹ് പിന്നെ ഒരു പതിനൊന്ന് മണി ആവുമ്പോത്തിന് പിന്നെയും തുടങ്ങല്ലോ ആഹ് പിന്നെ കഞ്ഞി കുടിക്കും
ആഹ് ഞമ്മളെ ഇവിടെ പത്ത് മണി എങ്ങനായാലും പത്ത് പത്ത് മണി ആവാതിരിക്കൂല ചായ ആകുമ്പോത്തിന് അയ്നിപ്പോ നേ- ത്തെ കുടിച്ചാലും പതിനൊന്ന് മണിക്ക് പത്ത് മണി ആകുമ്പക്ക് നമക്ക് വേറൊന്നും വേണ്ട
ആഹ് അതാണ് പതിനൊന്നണി പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ ഉച്ചക്ക് ഒരു രണ്ടര മൂന്ന മണിയാകും ചോറ് തിന്നാണെങ്കിൽ ആഹ് ഒരു ടൈമാവും ഇപ്പൊ കുടിചച്ച് കഴിഞ്ഞാ പിന്നെ അങ്ങട്ട് അത്ര പെട്ടെന്ന് വിഷകൂലല്ലോ പിന്നെ ആഹ് അതാണ് പിന്നെ എന്താ ഭക്ഷണൊക്കെ ആയ വീട്ടില്
ആഹ് ഇവിടെ ഇപ്പൊ ആരുല്ല ഞാനും ഉമ്മയും ഉപ്പിം മാത്രേ ഉള്ളൂ അതൊണ്ട് ചോറ് ലേശം ഉണ്ടേയ്ന് അത് തിളപ്പിച്ച് കറി രാവിലെ കറി വെച്ചതുണ്ടേയ്ന്
ആഹ് ആഹ് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ നമ്മക്ക് ഇണ്ടാ ക്കാനും മടിയാണ് അതും അല്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്വന്ത ആണെങ്കിലും പിന്നെ ഉണ്ടാക്കലും ഉണ്ടാവില്ല അങ്ങനാവ ആരെങ്കിലൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടാക്കണോ അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഉണ്ട ക്കുവല്ലോ അതാണ് എന്താണ് പക്ഷെ ആഹ് ഇങ്ങൾക്കത് ഞങ്ങള് ഇപ്പൊ ഇന്ന് എന്താണ് ഇപ്പൊ മീന് ഇപ്പൊ കിട്ടാനില്ലല്ലോ
ആഹ്
ഇപ്പൊ കിട്ടാനും ഇല്ലാത്ത കൊണ്ട് ഇന്ന് ഇപ്പൊ പച്ചക്കറി വെണ്ടക്ക കറി വെക്കണം ഏഹ് കറി വെച്ച്ണ് വെണ്ടക്ക പിന്നെ അതേപോലെ തന്നെ പപ്പടം പൊരിച്ച്ണ് ഏഹ് അങ്ങനെ ഉം ഉപ്പേരിക്കെന്തെങ്കിലും മീന് ഇപ്പം വളരെ അധികം കുറവാണല്ലോ ഇനി കിട്ടണ മീനൊക്കെ പഴയ മീനും ആണല്ലോ ഇപ്പം മറ്റേ ഏഹ് ആഹ് അങ്ങനെ പറഞ്ഞേട്ടല്ലോ അപ്പൊ പിന്നെ അതിന് ശേഷം മീനിനെ പോയിട്ടൊ പഴയ മീനായപ്പങ്ങട്ടന്നെ പോരാ ചെയ്യുന്നത് മീന് ഇപ്പൊ രസല്ലാത്ത മീൻ വാങ്ങിയിട്ട് പഴയ മീൻ വാങ്ങിട്ട് ഇപ്പൊ കറി വെച്ചാലും ഒരു രസം ഉണ്ടാവൂലല്ലോ കണ്ടിട്ട് തന്നെ വെ ഒരു ജായ് മീന് അപ്പൊ പിന്നെ നമ്മളത് വാങ്ങാറില്ല അപ്പൊ അല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ചി ഏഹ് കോഴിന്റെ പാട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങും അല്ലെങ്കില് എന്താണ് നമ്മളെന്ത് ചെയ്യും പച്ചക്കറി ആയിട്ട് വെക്കുക അങ്ങനെയാണ് പൊതുവേ പിന്നെ പിന്നെ അവിടെ അങ്ങനെയൊക്കെ എന്താ മീനൊക്കെ വാങ്ങലുണ്ടോ
ഇവിടാ കൊറവ് തന്നെയാണ് ഇവിട പിന്നെ ടൗണില് മീനൊക്കെ ഉണ്ട് നല്ല മീനുകള് നമ്മൾ പോയി ആഹ് പക്ഷെ വില കൂടുതലാണ് ആഹ് നല്ല മീനുകൾ ഉണ്ട്
പ്രത്യേകിച്ച് ഇപ്പം മീൻ കിട്ടാതെ ആകുമ്പം നമുക്ക് അധികം മീനിന് വില കൂടാണ് ചെയ്യ കൊറയൂലല്ലോ ഇപ്പൊ മീന് അതേപോലെ തന്നെ കോഴിക്ക് ഒക്കെ നല്ല വില ഉണ്ടാവും അപ്പൊ കാരണം
കോയി വാങ്ങിയാ പിന്നെ ഇണ്ടാക്കാനൊക്കും കാരണം രണ്ട് ദിവസൊക്കെ നമുക്ക് ഉരുള കിഴങ്ങൊക്കെ ഇട്ടിട്ട് കൊറച് നീട്ടി കറി വെ ക്കല് നടക്കും മീന് അങ്ങനെ നടക്കൂല മീൻ വാങ്ങിയാ ഒരു നേരത്തേക്ക് വാങ്ങാനേ കഴിയു കാരണം അത്രയും പൈസയാണ് മീനിന്
ആഹ് ഇപ്പം കോയിനെ കാട്ടിലും വെല ണ് പൈസ മീനിന് ഇങ്ങളെല്ലാം മീനും കൂട്ടോ ഞാനൊന്നും മത്തി അങ്ങനത്തെ ചില മീനുകളൊന്നും എനിക്ക് പറ്റൂല
ആഹ് മത്തി ഇവിടെയൊക്കെ എല്ലാരും കൂട്ടും മത്തി വാങ്ങിയാ മത്തി പൊരി വെച്ചാല് കൂട്ടും കറി വെച്ച ഞാൻ കൂട്ടൂല നീര് കൂട്ടും കറിന്റെ നീര് കൂട്ടും അത് ഏത് മീനിന്റെ ആണേലും നീര് കൂട്ടും
നീര് കൂട്ടൂലേ ഞാന് ഇതേപോലെ തന്നെയാണ് കറി വെച്ച് ഒരു മീനും ആഹ് അതായത് കൂന്തള് ഏഹ് ചെമ്മീന് അതേപോലെ തന്നെ മാന്ത ഇങ്ങനത്തെ ഏഹ് സൂത അങ്ങനത്തൊക്കെ ചെറിയ മീനുകൾ പറ്റു പറ്റുള്ളൂ അല്ലാതെ മത്തി അയില അങ്ങനത്തെ ഏഹ് പറ്റൂല പ
മത്തി കൂട്ടൂല പിന്നെ അധികം എല്ലാ മീനും പൊരിച്ച തന്നെഷ് പഷേ കൂന്തള് ചെമ്മീനൊക്കെ ഭയങ്കര ഇഷ് ട്ടാ അത് പൊരിച്ചതായാലും കറി വെച്ചതായാലുക്കെ കൂട്ടും ഞാൻ ആ
ഷെ മത്തി ഞാൻ കറി വെച്ചതും കൂട്ടൂല പൊരിച്ചതും കൂട്ടൂല പിന്നെ കൂന്തളും ചെമ്മീനൊക്കെ ഫ്രൈയ കാ അതൊക്കെ നല്ല ഇഷ്ടണ് അതേപോൽ തെന്നെ പിന്നെ കറിന്റെ ഇങ്ങൾ പർണമാതിരി കറിന്റെ നീര് വെള്ള കറീ അതായത് മീന് കൂട്ടാതെ കറി ഒഴിച്ചാണ്ട് അങ്ങനെ കൂട്ടും പിന്നെ
ഏത് മീനാണ് പറ്റ റ്റിയാലും പറ്റിയില്ലെലും മീന്റെ നീര് കൂട്ടും മീന്റെ ഒരു പൊടി പോലും എടുക്കൂല പറ്റാത്ത മീനാണെങ്കില്.
ആ പിന്നെ പൊരിച്ച മീന് പൊരിച്ച മീന് പിന്നെ മ ത്തി കൂട്ടൂല അതേപോലെ തന്നെ അയിലപ്പാര അങ്ങൻത്തെ മീനുകള് ണ്ടല്ലോ ല്ല അങ്ങനത്തെന്നു ഇൻക് ഇഷ്ടല്ല എൻക്ക് ഭയങ്കര ഇഷ്ടാണ്. സൂത അതേപോലെ തന്നെ പുതിയാപ്ള കൊരല്ല്യേ?
അതു ഇനിയ്ക്കിഷ്ടല്ല ഉം യ്ക്ക്ഷ്ടല്ല ആദ്യം ഇഷ്ടയ്രുന്നു പഷ് ക്ഷെ അഹ് ഭയങ്കര ചെളിത്തള്ളെ മീനല്ലേ? അയിന് അത് ആ ഭയങ്കര അതെത്ര ക്ലീൻ ചെയ്താലും അയിമ ലേശം എവിടെങ്കിലും ലേശം കിട്ടും. അയ്ന് ശേഷം മടുപ്പായത ആ ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടെ ഷ്ടായിരുന്നത് ഭയങ്ക ഏറ്റും ഇഷ്ടപ്പെട്ട മീനായിര്ന്നെ കാര നല്ല കാമ്പ്ള്ള മീനാണല്ലോ എർച്ചിള്ള മീനാണല്ലോ വെൽത് വാങ്ങി ആ നല്ല ടേസ് ചിയുള്ള മീനാ പക്ഷെ ഒന്ന് രണ്ട് തവണ കറില് കറി വെക്കുമ്പോഴും പോര് തായാലും അതിൽന്നചെള്ക്കെ എവിടുന്നെങ്കിലും ഒരു ചെറിയ നാവ്മല് ഒട്ടിയാല് പി അതിനു ശേഷം പിന്നെ ആ മീന് ഞാ തൊ ട്ടില്ല കറി വെച്ചാ പോലു ഇൻക് കൂട്ടാ മടിയാണ് മത്തി മത്തി പിന്നെ ഞാ ഞാ മുർ ച്ച് വൃത്തിആക്കി വെച്ചാ ഞാ കൂട്ടും കാര്ണം അയ്ലും ചെളുക്ക് കൂടുതലള്ളതാണല്ലോ.. മത്തി അതെ മത്തി പിന്നെ ചെ ക്കു ഞാ പോവും ഒന്ന് വൃത്തില് മുറിച്ച പോയിക്കോളും പഷെ കോര പുതിയാ പ്ല കോര അങ്ങനെല്ല അത് എങ്ങനെയാലും തലന്റെ ഭാഗ പ്പ എവിടെങ്കിലും ണ്ടാവു ഒട്ടിപ്പിടിച്ച് കെടക്ക്ന്ന് ആഹ്
ക് എന്താണ് മീനില്ലേ ഞാൻ മുറിച്ചാല് ഞാൻ ആദ്യല്ലേ ആദ്യം ചെറുപ്പത്തില് ട്ടോ ഞാന് ചെറുപ്പത്തിലാന്നാ ഒരു ഒരു പത്താം ക്ലാസ്സില ആപ്പോ ആ സമയത്തൊക്കെ എന്താണ് ഞാന് ഞാൻ മീ മീ മുർ ച്ച് കഴിഞ്ഞാ ഇൻക്ക് കൂട്ടാ കയ്യൂല ഇൻക് അറപ്പാ ഞാൻ മുറിച്ച മീ കൂട്ടാന്ട്ടോ പക്ഷെ വേറെള്ളവലൊക്കെ മുറച്ച് കറി വെച്ചന്നാ ഞാൻ കൂട്ട്ചെയ് അതിനിപ്പ എന്ത് സാധന എന്തെങ്കിലും പലഹാരം ണ്ടാക്കാണെങ്കിലു ഞാന് ണ്ടാക്കാണെങ്കി ഇപ്പിയും അങ്ങനെ തന്നെ. മധുരുള്ളൊക്കെ കൂടുതലൈന് അപ്പ നെയ്യപ്പം ഏ ഉണ്ണിയപ്പം അങ്ങനത്തൊക്കെ ആണെങ്കില് ൻക്ക് അന്ന് ന്നത്തെ ദേസ ൻക്ക് ത് തോനെ കണ്ടിട്ട് അതേപോലെ തന്നെ ഞാന് ണ്ടാക്ക ബിരിയാണി ആണെങ്കിലും ന്ക്ക് അന്ന് ഇൻക് പോവൂല ഞാനിപ്പ എത്ര കേക്ക് ണ്ടാക്കലണ്ട് അറിയോ? ണ്ടാക്കിയ കേക്കണ്ടാക്കിയാ ഞാൻ അന്നു കൂട്ടൂല അത് തിന്നൂല എല്ലാർക്കും കൊടുക്കൂ ഇന്റത് ഞാ പി റ്റെദെസം ക്ക് അന്ന് എന്താ അതിനോടൊരു മടുപ്പ് ങ്ങനെ തോന്നും അങ്ങനെയാണ്.
എനിയ്ക്ക് ഞാന് ണ്ടാക്കിയാ കൂടുതൽ ഇഷ്ടണ് അങ്ങനെല്ല എല്ലാ ഫുഡും ഇല്ലട്ടോ. കറികളൊക്കെ ഞൻ ണ്ടാക്കി ണ്ടാക്കി മടുപ്പവും. ചെല ഫുഡുകളൊക്കെ ഞന്ണ്ടാക്കിയ ഇൻയ്ക്ക് ഇഷ്ടണ്. ടേസ്റ്റ് ണ്ടല്ല അങ്ങനെല്ല മീനുകളൊക്ക ഏ എന്താ പറയാ ചെള്ക്കള്ള മീനുകളൊക്കെ വേറെ ആരെ മുർ ർചാ വൃത്തിആവോ ഇല്ല്യേ ന്നുള്ളൊരു പേടിയൊക്കെയാണ്. ചെള് ആഹ് അത് എന്തോ ക ന്നാ ഒന്ന് രണ്ട് അമ്മള അണ്ണാക്കില് ഒട്ടിപ്പിച്‌ കെടക്കും. ണല്ലോ ചെയ്യാെ വേറെള്ള സാങ്ങ ഇതു പലല്ല അത ഇങ്ങനെ ഒട്ടി പിടിച്ചെടുക്കും നമ്മൾ നാവുമ്മല അണ്ണാക്കുമ്മലു അയ് അത് ഭയങ്കര എടങ്ങാറയ് തോന്നും. അർപ്പ് കാട്ടാനൊന്നുല്ല പക്ഷെ നമ്മുക്ക് ഒരുമാതിരി ഇടങ്ങേറ് തോന്നു അങ്ങനെ തിന്നുമ്പോ ആഹ് ഉം ആഹ് ഭയങ്കര സ്മെല്ലു ആണല്ലോ എനിക്ക് ല്ലാ അതോണ്ട് ഞാൻ കൂട്ടാനും നിക്കലില്ല പിന്നെ പൊരിച്ചാലൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് നല്ല വൃത്തിയിലൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കില്.. നല്ല ഞെരിച്ച് പൊരിക്കണം ലുപ്താണ് മറ്റേ മെല്ലനെ പൊരിച്ചിട്ടരല്ല നല്ലഞ്ഞെരിഞ്ഞ് കി
ഇൻക്ക് അങ്ങനെ എനിക്ക് എല്ലാ മീനും അങ്ങനെ തന്നെയാണ് നെരിച്ചു പൊരിക്കണം എനിക്ക അങ്ങനെ ചെലോല് കാണല്ലോ ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു ആഫു വേവില്. അതും എനിക്കും ഇഷ്ടല്ല പിന്നെ അതേ പോലെ തന്നെ ഞങ്ങളെ വീട്ടില്. ഞങ്ങളെ വീട്ടിൽ ഇതേ പോലെ തന്നെ ഈ മീൻ ഇതേ പോലെ തന്നെ ആവോ ഇങ്ങനെ ഓരോ മീനുകളൾ ഇങ്ങനെ പുഴ മീനൊക്കെ കൊണ്ടുവന്ന ഇങ്ങനെ പൊള്ളിക്കലുണ്ട് പൊള്ളിച്ചാണ്ട് എന്ത ചെയ്യും വായന്റെ ഇലൽ കുറച്ച് ഗ്രേവി ഉള്ളിയും തട്ടി തക്കാളിയൊക്കെ വാട്ടിയാണ്ട് ഗ്രേവി പോലെ ഉണ്ടാക്കും എന്നിട്ട് ഈ മീൻ അതിൽ വെ ചാണ്ട് പൊ എന്തയ്യോ പൊതിയും വലിയ മീനാവല്ലോ പൊതിഞ്ഞിട്ട് നമ്മളെ ആവിക്ക് വെക്കും ആവിക്ക് വെച്ചാണ്ട് അങ്ങനെ അങ്ങനത്തെ ഇടക്കിടക്ക് ണ്ടാക്കാറുണ്ട് ഞങ്ങളിപ്പം കുറവാണ്. ഇപ്പെ ഏത് മീനും കിട്ടാനില്ല ആദ്യൊക്കെ അങ്ങനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പ ഇപ്പ മീന് ഭയങ്കര ടൈറ്റ് ആണല്ലോ ആദ്യ ഇത്തെ പോലൊന്നുംല്ലല്ലോ പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മീന് ഇതേ പോലെ തന്നെ ചെമ്മീന് ഇതേപോലെ തന്നെയാണ് ചെമ്മീന് ഇതേപോലെ തന്നെ വീട്ടിലിപ്പ ല്ലാരും കൂട്ടില്ല ചേലോൽക്ക് ചെമ്മീന് ചേരാട്ടെണ്. ചേരാട്ട പോലെ പുഴും ചേരാട്ടയും പോലെയൊക്കെയാണ്. അതാണ് ആഹ് ആഹ് ഞമ്മക്ക് ചെലപ്പോ ഭയങ്കര ഇഷ്ടായിരിക്കും പക്ഷെ എന്താ വീട്ടിലെ ആഹ് വീട്ടെല് ചെലോൽ കൂട്ടാത്തണ്ട് നമുക്ക് വാങ്ങാ തന്നെ ഭയങ്കര മടി ആയിരിക്കും ഒരു രണ്ട് കറി ഉണ്ടാക്കേണ്ടേ വിചാരിട്ട് ഇത് ഒരു കറി മ്മൽ ആകുമ്പോ ഇതെല്ലാരും കൂട്ടണ സാധനം ആകുമ്പോ നമുക്ക് ഒരു കറി ഉണ്ടാക്കിയാ മതിയല്ലോ ഇതിപ്പോ രണ്ട് കറിയ അതേ പോലെ തന്നെ വീട്ടില് മത്തി എല്ലാർക്കും ഇഷ്ടണ് എനിക്ക് മാത്രം ഇഷ് ല്ലാത്തുള്ളൂ ഞാൻ അന്ന് ഇവരോട് പറയും നിങ്ങൾമാണെങ്കിൽ മത്തി വാങ്ങികോളി ഞാൻ എനിക്കെന്തെങ്കിലും തക തക്കാളി തളിക്ക എനിക്ക് ഭയങ്കര ഇഷ്ട തക്കാള താളിച്ചതൊക്കെ അങ്ങനത്തെ താളിച്ചതിനോട്. എനിക്ക് ഭയങ്കര ഇഷ്ട അത് മാത്രം മതി ചോറന്നാന് അപ്പൊ ഞാൻ പറയൂ. നിങ്ങക്ക് തക്കാളി എന്തെങ്കും താളാൽ മതി നിങ്ങൾ വേണങ്കിൽ മത്തിയ എന്തെങ്കിലും തിന്നളി ഓല്ക്ക് ഭയര ഇഷ്ട ഓൽക്ക് ഇഷ്ടപ്പെട്ട മീന മത്തിച്ചാലോ കൊക്കെ നല്ല ഇഷ്ടാണ് മത്തി പക്ഷെ മത്തി നല്ല കാര്യുള്ള മീനുവാണ് വിറ്റാമിൻ ക്ക് മത്തിൽ കൂടുതലുള്ള മീനു ആണ ഉം ഉം അതന്നെ എനക്ക് അതിന്റെ സ്മെല്ലും ഇഷ്ടല്ല അതും ഇഷ്
മെല്ല പിന്നെ മുറിച്ച് കയികി കഴിഞ്ഞാൽ സ്മെല്ല് കിട്ടൂല പക്ഷെ കറിക്കൊക്കെ രുചികിട്ടു ഈ മ
ആഹ് ഞാന് ഇതേപോലെ തന്നെ ആദ്യൊക്കെ മ ത്തി കൂട്ടി എങ്ങനെ എനിക്കറിയില്ല മത്തി ഇഷ്ടല്ലാതായത് എനിക്ക് തന്നെ ഓർമ്മല്ല കാരണം ഞാൻ മത്തി കൂട്ടീട്ട് മ ത്തി പൊരിച്ച് മീനൊക്കെ ഉം ഉണ്ടാവുമ്പോ നമ്മള അയ്ന്റെ ഒരു കായം ഉണ്ടാവുല്ലോ.. ചീനച്ചട്ടിയിലേ ആഹ് ആ കായം അതിലിട്ടിട്ട് ചോറൊക്കെ അതിലിട്ട് ഇവിടെ കൊഴച്ചാണ്ട് പ്ലേറ്റിലാക്കിയാണ്ട് തിന്നേ പക്ഷെ ഇപ്പ എനിക്കെന്താറിയില്ല മത്തിനോട് തീരെ ഇഷ് കട്ടല്ല ഇനി ഇപ്പൊ കൂട്ടാതായി കൂട്ടാതായി ഇപ്പൊ കണ്ണിന്റെ നേരെ കണ്ടൂടാ മത്തി ഞാൻ വീട്ടിൽ മത്തി ആയ അപ്പോ എന്തെലും ഉണ്ടാക്കും..
ചേർ എന്റെ ഓർമയിൽ ഞാൻ തിട്ടണ്ടാവല്ലോ മത്തി എന്നിട്ടി ഇവിടുന്ന് ഇങ്ങെനെ പറയും.. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറിൽ ചെറിയ കഷ്ങ്ങളൊക്ക പെട്ടു പോയാൽ കുഴച്ചു തിന്നാനൊക്കെ ഞാൻ ശ്രമിക്കുവ അല്ലാതെ ഞാന് മീന് മാത്രം എടുത്തിട്ട് ഞാൻ തിന്നില്ല അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാത്തത്
ആഹ് അതാണ് എനിക്ക് അതിന്റെ സ്മെല്ല് ഒന്നും ഇഷ്ടമല്ല ഞാനായി അത് അത് വറ്റാ എനിക്ക് മത്തി മുറിക്കാൻ തന്നണെങ്കിൽ ഞാൻ പിന്നെ സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം നമ്മളെ വീട്ടിലെ കുരുമുളക് ഉണ്ടാവൂലേ അതിന്റെ വള്ളിമേൽ ഉണ്ടാവൂലേ എല അ ത് എടുത്താണ്ട് എന്ത് ചെയ്തു ഒരച്ച് കൈയ്യുമ്മേലൊക്കെ ഉരച്ച് കാരണം സ്മെല്ല് മാറാനും വേണ്ടിയിട്ട്
പിന്നെ ഞാന് ഒരു ഇത് കണ്ട് ഹാൻഡ്‌ ആദ്യമൊന്ന് ഹാൻഡ് വാഷ് ഇട്ടിട്ട് കഴുകും പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഹാൻഡ് വാഷ് ഒഴിച്ചി ട്ട് നല്ലോണ്ണം അങ്ങട്ട് സോപ്പിട്ട് ഫുുള്ളായി ട്ട് കഴുകിയാൽ വൃത്തിയാവും സ്മെലുണ്ടാവും ആഹ് അത് മാറും പിന്നെ എന്റെ ഇക്കാക്ക പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പേ പേസ്റ്റ് ഇല്ലേ പല്ല് തേക്കുന്നേ അതുകൊണ്ട് കൈ തേച്ച് ആദ്യം സോപ്പിട്ടൊന്ന് കഴുകിയ ശേഷം ഈ പല്ല് തേക്കുന്ന പേ കൊണ്ട് ഒന്ന് കൈ നല്ലോണം കഴുകിയ മതി അപ്പൊ അതിന്റെ മണവൊക്കെ നല്ല മണം ആണല്ലോ അപ്പൊ കൈമേ മ്മ മീൻ മണം അങ്ങ് പോകും
പിന്നെ നമ്മളെന്ന് പറയാണെങ്കിൽ മത്തി മുറിക്കാതിരിക്കാനും വയ്യ കാരണം വേറാരും ഇണ്ടാവൂല്ലല്ലോ നമ്മള് തന്നെ ഇതാക്കണല്ലോ അപ്പൊ നമ്മളന്നെ മുറുകിയ ഇവര്ക്കൊക്കെ ഇഷ്ടാകുമ്പോ പിന്നെ നമ്മള് അതേ ഞമ്മക്കും ഒരാൾക്കും വേണ്ടിട്ട് ഒരു മത്തി വാങ്ങാൻ നിക്കണ്ടാ വിചാരിക്കും എന്നാ ഞാൻ വിളി ക്കാട്ടോ എന്നാ ശരി ഉം
ആഹ് ശരി